ആഹ് സുഖം തന്നേ.
ന്ന് വെയ്ന്നേരം പൊറത്ത്ക്കൊന്നെറങ്ങീലേ?
ഇല്ല പൊറത്ത് മഴേല്ലേ.
ആ കളിക്കാനൊന്നും പോക്ക് പോകാത്തൊര് കൂട്ടത്തിലാ?
അതേ നല്ല മയാണ്.
ആഹ് ന്നിട്ടെന്തെക്ക്യാ? ഫ്രണ്ട്സൊക്കെതേ എന്താ ചായുടിക്കാൻ പോയിലേ. ആഹ് ചായൊക്കെ കുടിച്ചു ഫ്രണ്ട്സിനൊപ്പങ്ങനെ പൊറത്ത് പോയി എല്ലോ ചായ കുടിച്ച് ഇങ്ങനെ പൊറത്ത് ത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് കൊറച്ച് കഴിഞ്ഞു പെരീക്ക് പോന്നൂ.
ആഹ് ആഹ്.
ഉം എന്തൊക്കേയി നിന്റവസ്ഥ
ഞാന് പൊറത്തായിരുന്നു ഇപ്പങ്ങനെ വന്ന് കേറിട്ടോള്ളു.
ആഹ്.
പിന്നെ മഴീം കൂട്യല്ലേ അപ്പോപിന്നെ പിന്നൊക്കാന്നെ
ആഹ് അല്ലെങ്കിലു ഫ്രണ്ട്സൊക്കെണ്ടാവുമ്പളേ ഒർരെസണ്ടാവൂചായുടിക്കാന്.
ആഹ് അതെ.
ഉം സൗഹൃദം ഒര് വെറുമൊരു ചായ വെയ്ക്കുന്നതിന് പുറമെ ഒരുപാട് ഉന്നതികലേക്ക് എത്തിക്ക്ലേ സുഹൃത്തുക്കേല്ലെക്കെ.
ആഹ്.
മ് പക്ഷേ ഈ കൂട്ട്കാര് ഒരിത് മാത്രല്ല അമ്മക്ക് ജെസ്റ്റ് ഒര് ഞമ്മൾ നേരം പോക്ണ ആൾക്കാര് മാത്രല്ല അയ്നപ്പുറം അമ്മക്ക് ഒരു സഹായം വരുമ്പള് അമ്മക്ക് അ ആവശ്യം വെരുമ്പള് അമ്മളൊപ്പം നിക്കാനും അമ്മളെല്ലാ കാര്യം കേൾക്കാന് സഹാ സങ്കടങ്ങള് കേൾക്കാനും ഒരാളും കൂടിയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്താ താങ്കൾടെ അഭിപ്രായം?
അല്ലെ ഈ ഫ്രണ്ട്ഷിപ്പ്ന്ന്ള്ള് പർഞ്ഞ് ഞമ്മളെ ജീവി ഞങ്ങള് വീട്ടില്ള്ള കുടുംബക്കാരേക്കാളും കൂട്തല് പ്രാധാന്യം നൽക്ണ ആൾക്കാരാ അമ്മള് ജസ്റ്റ് ചിന്തിച്ചോക്ക്യാ ഞമ്മക്ക്പ്പം എല്ലാ കാര്യങ്ങളും ഞമ്മളെ വീട്ടില് പറയാൻ പ റ്റുല ഇപ്പ അമ്മക്ക് ഞമ്മളെ കയ്യില് ഒരു പൈസീല്ലാന്ന് കര്തിക്കോ ആഹ് സമയത്ത് ഇപ്പ അമ്മള് വീട്ടില് അമ്മള് ചെലവാക്ക്ണെ ചെലവ് നോക്ക്ണേ ഞമ്മളാണ് അങ്ങനെന്ന്ണ്ടേ അമ്മക്ക് വീട്ടില് പോയിട്ട് ഇന്നിന്റേക്കൊന്നുല്ല ചെലവ് നടത്താം കയ്യൂലാ അത് പറയാൻ പറ്റൂലല്ലോ നേരെ മർച്ച് നമ്മക്ക് അമ്മളെ ഫ്രെണ്ട്സിനോട് പോയിട്ട് പറയാ എന്ത് ന്റെ കയ്യിലൊന്നുല്ലാ അപ്പ എന്തെങ്കില് ഇണ്ടെങ്കി താട്ട് പെരേല് സാധനം വാങ്ങണം സംസാരിക്കാം
അതെ ഞമ്മക്കിപ്പെന്ത് ഞമ്മക്കെന്ത് ടെൻഷനോ ഞമ്മക്കെന്ത് സങ്കടങ്ങളൊക്കെ വെരുമ്പള് ഞമ്മള് പെരക്കാരോട് ഓറും പറയാ കൂട്ടാക്കൂല അതിനപ്പുറം ഞമ്മള് ഞമ്മളൊരു കൂട്ടാരോട് വിൾച്ചിട്ട് ഇങ്ങനെ ഒര് ഒന്ന് ഒന്നര മണിക്കൂറ്ങ്ങനെ ഫോ ഫോൺ വിളിക്കും ഇന്നട്ട്ങ്ങനെ സം സം അമ്മള് അങ്ങനൊക്കെ പറഞ്ഞ് തീർക്കും. ഉം ആഹ് അതിലൂടെ നമുക്ക് കോർച്ച് സമാധാനം കിട്ടാണ്ട്
ആഹ്
അപ്പൊരു ഒരു സുഹൃത്തുന്ന്ള്ളത് ഒരു നമ്മളൊരു ജീവിതത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ്ണ്ട് ഞാ എന്ത്‌ സങ്കടം വരുമ്പളും ഞാൻ ഓൽക്ക് വിളിക്കും ഇനി പൈസന്റെ ആവശ്യം വരുമ്പളും ഞാൻ പെരക്കാരോട് ചോയ്ക്ണെതിന്റെ പൊറമേ ഞാൻ ഫ്രണ്ട്സിനോട് ചോദിച്ചാ ഓല് അയച്ച് തരും
അതെ പിന്നെ അമ്മക്ക് പിന്നെ ഒന്നിനും പരിമിതികളില്ല. ഫ്രൺസാളെ എടില് കൂടുതല് അറ്റാച്ച്ഡ് ആണ്ന്ന്ണ്ടെങ്കി നമുക്കൊന്നിനും പരിമിതികളില്ല എന്തും ഓലോട്‌ തോറെന്ന് പറയാ എന്തും സംസാരിക്കാ ഏഹ് ഒന്ന് അണ്ടർസ്റ്റാൻിങ് ഇണ്ടായാ മതി
ഉം ഇത് ഈ സുഹൃത്ത്ക്കളി ല്ലാത്തോൽക്ക് നമ്മള് ഇൻസ്റ്റയിലൊക്കെ ഓരോ റീൽസ്ങ്ങനെ കാണുമ്പോളോരോ സുഹൃത്ത്ക്കളെ റീൽസിങ്ങനെ കാണും ഫ്രണ്ട്ഷിപ്പ് പർഞ്ഞാണ്ട് റീൽസൊക്കെ കാണുമ്പളെ
ആഹ് ആഹ്
അത് ഒരു വല്ലാത്തൊരു ഒരു ഫീലിഗ്ങ്ങെക്കാരം ഓൽക്കാ സംഭവം കാണുമ്പളോക്കെ
ആഹ്
ഉം
ഇങ്ങക്ക് ഫ്രൺസ് ഫീമേലും മെയ്ലും ഒക്കെ ആയിട്ട് ഫ്രൺസ്ണ്ടോ?
ആഹ് ഒരുപാട് ഞാന് ഇങ്ങനെ നിന്ന് പഠിക്കുന്നേണ്ടെന്നെ ഒരു പാട് നമ്മളൊരു മലപ്പുർത്തിനു പോറെമെ ഒരുപാട് ജില്ലകളിലെ കുട്ടി ഹാ ഫ്രെൺസാള് ഇണ്ട് നമ്മക്ക്
ആഹ് ആഹ് ആഹ്
ഉം ഞാന്പ്പോ നമ്മള് ഫ്രൺ ഒര് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി കൂടുന്നതിനപ്പുറം നമ്മളെരോ ലീവ് കിട്ടുമ്പോഴെക്കെ നമ്മളെന്തെയ്യും മ്മള് പല സ്ഥലങ്ങള്ളും കറങ്ങാൻ പോവും ബൈക്കേലും വണ്ടെടുത്തിട്ടായിട്ടും പിന്നതേമാതിരില്ലാതെ ട്രെയിനിലായിട്ടും അങ്ങനെ അയി്ട്ട് ക റങ്ങാൻ പോകോ
ആആ
ആ, അതൊക്കെ നമുക്കൊരു വല്ലാ ത്തൊരു ഒരു ആനു ആനന്ദ അല്ലോ ആനന്ദന്ന് കേക്കുമ്പോ പി അയിന്റെ ഒരു തീവ്ര ലെവലീക്ക വീട്ട ഉം
പീ പിന്നെ ഫ്രണ്ട്സേളെ കുറിച്ച് പറയണെന്നുണ്ടെങ്കില് ഇവൻ ഏത് ഏഹ് നല്ല ആൾക്കാരാണെന്നുണ്ടെങ്കിലും. മോശാൾക്കാരാണ്ന്ന്ണ്ടെങ്കിലും ഓലെന്തായിരിക്കും ഓലെ ഫാമിലിയിൽ എന്തായിരിക്കും നല്ല ആൾക്കാരായിരിക്കും.
ഹാഹ് ഹാ
പക്ഷേ നമ്മുടെ ഫ്രണ്ടസേളെ ഇടയിൽ മാത്രായിരിക്കും ഓന്റെ തനി സ്വഭാവം എന്താന്ന്.
അറിയ ഏഹ് പക്ഷ ആഹ് അത് അപ്പോ അതാണ് ഈ പിന്നെ കല്യാണക്കന്നേഷിക്കുമ്പോ ഒലെ കുട് ട്ടാര് ങ്ങനത്തെ ആൾക്കാരാണ്. അത് അന്വേഷിക്കണെന്റെ ഒരു യാ ള്ള കഥ അതായിരിക്കാ ന്നാ ഞാൻ കരുതെണെ എന്തെങ്ങെളെ അഭിപ്രായം?
നമ്മുടെ നാട്ടില് നമ്മളുടെ നാട്ടിലൊക്കെ ഒരു പ്രവണത എന്ത് നമ്മൾ ഒരു കല്യാണക്കന്നേഷിച്ചു പുറത്തുള്ളോരേ ക്കെ അന്വേഷിച്ചു വരുമ്പോൾ നമ്മളൊരു നമ്മളെ ഫാ ഫാമിലി എന്ത എങ്ങനെയുള്ളത് ന്ന് ആൾക്കാര് ക്ക റീല ഓല നടക്കണ കൂട്ടായി ണ്ട്. കൂട്ടുകാരുണ്ട് കൂട്ടുകാരൊക്കെ പ്പോ എങ്ങനത്തെണ് ഓലെ വിടത്ത നടപ്പെങ്ങനെ എങ്ങനെയ ചോദിക്കട അത ആട്ടല്ലേ
ഉം
ആഹ് അത് അപ്പൊ വേണ് ച്ചാൽ എന്തിനും ഒപ്പം നടക്കുന്നവരാണ് നമ്മലെന്ദചെയ്യാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗായി തീർന്നത്.
ആഹ
അത് ഈ ഒരു ഇെ സംബന്ധിച്ചട ഫാമിലി എന്നതിനന് വേണ്ടി ഒരു വലിയൊരു ഒരു റോള് തന്നെ ആയിക്കണ്ട് ഈ ഫ്രണ്ട്സിിന ഉണ്ട്ള്ളതാണ് എനിക്ക്ത്
പിന്നെ ഫ്രണ്ട്സ ആള് ഒരു എന്ത് ഈ ഫ്രണ്ട്സ് കാരണം വിജയിക്കപ്പെട്ട ഒരുപാട് കഥകളുണ്ട് ഉദാഹരണം പറയാണെ ഇപ്പോ ഈ മീഷോന്റെ ആൾക്കാാര് പിന്നെ വാട്സപ്പ് ഉണ്ടാക്കിയത് അങ്ങനെയെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അങ്ങെ നെഇഷ്ടംപോലെ എന്ത് ഫ്രണ്ട്സുകള് കാരണം സക്സസ് ആയ ഒരുപാട് ആൾക്കാരുണ്ട്
ഒരാ ൾഅങ്ങോട്ട് ആശയങ്ങൾ കൈമാറുമ്പോൾേ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിനന് അവിടെ ഉണ്ടാക്കിത്തീരുന്നുള്ളൂ അല്ലേ
അതെ അതെ
ഉം അതേലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉപ ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കി തീർത്ത ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇതിപ്പോൾ നിങ്ങങ്ങള് പറഞ്ഞ മീശോകളെ നമു കാണൻ പറ്റുന്ന ഒന്നാണ് അല്ലേ
ആ
അതായത് ചുരുക്കി പറഞ്ഞാല് നമ്മള് ഫ്രണ്ട്സ്പറഞ്ഞ എന്താണ് നമ്മളെ സക്സസിന്റെ ഭാഗൻ സാധിക്കും നമ്മൾ ഫെലിയർ നമ്മളെ പരാജയത്തിൻ്റെ ഭാഗവാനും സാധിക്കും
അങ്ങനെ ഫ്രണ്ട്സ് ആ കൂട്ടുകാരുമായി ഏ പരാജയപ്പെട്ട ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്
ആ കൂട്ടുകാരെ ഇന്റെ പ്രൽ കൂട്ടുകാരായി പരാജയപ്പെട്ടവരെ എന്നുള്ളത് വെരല എണ്ണാകുന്നത് മാത്ര ആയിരിക്കണം പക്ഷെ അത് നേരെ നേരെപ്പുറത്ത് വിജയിച്ചവടെ തന്നെ നോക്കുകന്നുണ്ടെങ്കിൽ എന്തങ്കാരം അതിന്റെ ഒരു അടുത്ത് ഈ തോൽവിന്റെ ഇതുണ്ടല്ല അത് ശതമാനം അതിന്റെ അടുത്തപോലെ എത്തുള്ളതായിരിക്കും എന്താ നിങ്ങള് അഭിപ്രായം
അതെ അതെ ഇഷ്ടംപോലെ ആൾക്കാര് വിജയിച്ചതായിട്ടാ ഇള്ളേ പരാജയപ്പെടാന്നുള്ള ഞമ്മുക്ക് വേണെങ്കിൽ ഒരു ഓപ്ഷൻ ഇണ്ടവിടെ എന്ത് ആ സൗഹൃദം വിട്ടു പോവാന്നുള്ളേ
ആഹ്
ഏഹ് അങ്ങനെ ചെയ്യാലോ അല്ലാതെ വെറും എന്ത് ആ പ ഇ അവരോടൊപ്പം നടന്ന ഇപ്പോ ഡ്രഗ്സ് അങ്ങനത്തൊക്കെ യൂസ് ചെയ്തിട്ട് ഏ പരാജയ രുചിക്കണ്ട ആൾക്കാര്ണ്ടെങ്കി അങ്ങനെ പരാ പരാജയ രുചിക്ക പക്ഷെ അധിക ആൾക്കാർ എന്താണ് എന്ത് യുക്തിപരായി ചിന്തിച്ചാണ്ട് നല്ല ഗ്രൂപ്പിന്റെ ഒപ്പം എത്തിച്ചേരാനുള്ള ശ്രമിക്ക
ആഹ് അതളിയാല്ലോ മലയാളത്തിൽ ഒരു പയഞ്ചൊല്ലുണ്ടല്ലോ ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടാഇള്ളത്
അതെ അതെ
ഉം ഇതൊക്കൊരു ഇതിനെ അർഥമാക്കുന്ന ഓരോ വരിങ്ങളാണ്.
അതെ അതെ
ഉം ഞമ്മള്
നഗ്
നമ്മളിപ്പ ഈ ഇതുണ്ടല്ലോ ഫാമിലീല് എറ്റവും നമ്മള് മോശ സ്വഭായി സ്വഭാവാ ആയി നടക്കൽ ചെ ചെക്കന്മാരടയ്ക്ക് ഞമ്മള് ചെത്തുമ്പൊള് നമ്മൾ ഫ്രണ്ട്സിനത്ത് എത്തുമ്പൊള് നല്ല രീതീല് സംസാരിക്കുന്നു നല്ല രീതീല് പെരുമാറുന്ന് അവനങ്ങനത്തെ ഒരാളാന്നൊന്നും തോന്നിപ്പോകും അങ്ങനെ അങ്ങനത്തെ ഒരാളല്ലാന്ന് നമുക്ക് തോന്നിപ്പോകും ഫാമിയില് ഇള്ളപ്പെ അതെയതെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരു നമ്മുടെ സുഹൃത്തിന്റെ സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പിന്നെ അതേമാതിരി എന്തെങ്കിലും തെറ്റിലേക്ക് പോകാണെന്നുണ്ടെങ്കില് നമ്മളൊരു ഉപദേശിച്ചു കൊടുത്താലേ ഒരു ഫാമിലീല് കിട്ടുന്നൊരു ഉപദേശത്തിന് പൊറമെ നമ്മള് നമ്മളിലേക്ക് കിട്ടുന്ന ഒരു ഉപദേശിണ്ടല്ലോ ഒന്നുംകൂടെ ഒന്നിലേക്ക് സ്വീകാര്യത കൂടുതലേക്കാം
അതെ
ഉം
ഇപ്പ നമ്മടെ കല്യാണാങ്ങളാവട്ടെ അല്ലെങ്കി അമ്മടെ വീട്ടിലെന്തീലും ഒരു പരിപാടി ഇണ്ടാവണം അല്ലെങ്കിൽ നമ്മുക്കടെ അത്യാവശ്യം ഉണ്ടാവാണുണ്ടെങ്കില്
ഉം
നമ്മക്ക് ഫ്രണ്ട്സുകളെ സഹായം തേടാം ഇത് ഓലെ പിന്നെന്താച്ചാല് ആത്മാത്ഥായിട്ടുള്ളേ സഹായം ഇണ്ടാവൂ ഓലെ ബാക്കിയുള്ളോരെ മാരി ആവണെന്നില്ല പിന്നെ എന്ത് ഏ നമ്മളെന്ന് പോലുവല്ല പ്രതീക്ഷിട്ടൊന്നും ആയിരിക്കൂല
ആഹ് എൻ്റെ രണ്ട് സുഹൃത്തുക്കളെ ലെ അപകടത്തിൽ പെട്ടപ്പോളെ
ഏഹ്
അ ഇൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അപകടത്തി പെട്ടപ്പോളേ അതേ ഓലെയിങ്ങനെ അഡ്മിറ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോളെല്ലാം നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ മാറി മാറി നിക്കലായിരുന്നു ഓരോ ഫ്രണ്ട്‌സ്ങ്ങളും പോയിട്ട്
ആഹ് ആഹ് ആഹ്
അപ്പൊ അത് കയിഞ്ഞിട്ട് ലാസ്റ്റ് ഓലെ ഫാമിലിന്റെക്ക്ന്ന് കിട്ടിയൊരു ഒരു ഒരു ഒരു പ്രതികരണം ഉണ്ടായി നമുക്ക് വെല്ലാതു മനസ്സിനുവീണ്ടും കൊണ്ടൊരു പ്രതികർണേനും
ആഹ് ആഹ്
ഓനെല്ലാം തകർന്ന് നിൽക്കാണെടൈമില് ഞമ്മൾ പോലത്തെ കുറച്ചാൾക്കാർടെ ചെന്നോർക്ക് ഓൽക്കൊരു ധൈര്യം കൊടുത്തപ്പൊള് ഓൽക്ക് കിട്ടിയൊരു ആത്മവിശ്വാസം ഉം അതൊക്കെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയ വിജയംന്നുള്ളെ എനിക്കന്ന് മസ്സിലായാതാരുന്നു ഉം അല്ലെ ഫ്രണ്ട്ഷിപ്പുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും ഉം അതുപോലെ തന്നെ ഫ്രണ്ട്ഷിപോണ്ടന്നെ നമ്മുക്ക് ഏറ്റവും മോശമായ രീതീലെന്തെയ്യാ ചെന്നെത്താനും കഴിയും പക്ഷെയമ്മള് ഈ നേരെഓപ്പോസിഷൻ നമ്മൾ തെരഞ്ഞെടുക്കണം അതായത് നല്ല രീതിയിലേക്കെത്തിക്കുന്ന ഫ്രണ്ട്സുകളു പത്രം കൂടിയിട്ട് അതിലിതീല്